കേ കേൾക്കുന്നില്ലേ. ഹലോ കേ കേൾക്കണില്ലേ. ആ, കേൾക്ക്ണ്ട്. ആ ഫുഡൊക്കെ കഴിച്ചോ?
ആ, ഫുഡ് കഴിച്ചു.
ഡോക്കെ കഴിച്ചോ?
ഓ ഫുഡ് കഴിച്ചു. രാവിലെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് നമു
ഉച്ചക്കത്തെ കഴിച്ചില്ല.
ഇല്യല്ല ഉച്ചകത്തെ കഴിക്കാനായില്ലല്ലോ.
ഏ, ഞങ്ങിവിടെ ഇന്ന് കുറച്ച നേരത്തെ കയിച്ച്.
ആ അവിടെ എന്തായിരുന്നു ഇന്ന്.
ഇവിടെ എന്താ ചിക്കന്റെ പാഡ്‌സ് ഉണ്ടായിരുന്നു.
ഓ.
പിന്നെ അത് എന്റെ അനിയത്തിക്കും അനിയാനൊന്നും പറ്റൂല. ആ
ഓക്കെ.
അപ്പൊ. ഞാന് സോയാബീന് എന്താ ഒരു കൂട്ടാൻ പോലെ പൊരിച്ച്. ഞങ്ങള് തിന്നു ഞാനും എന്റെ അഞ്ച ചെറിയ അഞ്ചത്തിണ്ട് ഒരനിയനും.
ആഹ് ശരി എന്തുവാ.
അവിടെയോ.
പിന്നെ. ഇവിടെ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്നിവിടെ ചിക്കൻ കറിയാണ് ചിക്കൻ കറിയും. ചോറും.
ആ ആ അങ്ങനെ. മയല്ലല്ലോപ്പവിടെ.
മയ ഇന്ന് മയ ഇല്ല്യ ഇന്ന് മയ പെയ്തിട്ടേ ഇല്ല അവിടെയോ.
ആഹ് ഇല്ല വ് ടേം വൈതില്ല.
ആ ആ
നേരത്തെ എന്താ ചോദിച്ചേ.
ഞാനോ അല്ല ഇങ്ങനെ ചെ ക്കിന്റെ പാട്സ് നമ്മള് കടെന്ന് അങ്ങനെ വേടിക്കണതാണോ ചോദിച്ചതാ.
ആ അതെ ആ അങ്ങനെ തന്നെ മേടിക്കും. ചി ക്കന്റെ പാർട്സ് ഇണ്ടാവുലെ ഈ ലിവർ അങ്ങനെയൊക്കെ.
ആഹ് അത് കഴിക്കാൻ ചെലർക്ക് നല്ല ഇഷ്ട്ടോണല്ലേ.
ആ ഞങ്ങക്ക് ഭ ഇ ഇമ്മാക്ക് ഉപ്പച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് ഞങ്ങക്ക് കുട്ടിയക്ക് ഇഷ്ടല്ല.
ആഹ്, ആഹ്
അപ്പൊ ഞങ്ങള് പപ്പടും പിന്നെ അതേപോലെ സോയാബീനും ഉണ്ടാക്കിയാണ്ട് തിന്നോ.
ആ, ആ പിന്നെ വെജി വെജിറ്റബിൾസൊക്കെ കൈക്കാറില്ലേ.
ആ വെജിറ്റബിൾസൊക്കെ കഴിക്കാറുണ്ട്. ആ എന്താ അനക്ക് ഏതാ വെജിറ്റബിൾസിലെറ്റവും ഇഷ്
കഴിക്കാറ്. എനിക്കിഷ്ടം എന്താ. നമ്മള് അങ്ങനെ വെജിറ്റബിൾസ് കഴിക്കാറില്ല പക്ഷെ. ഈ നമ്മളെന്താ പപ്പായ കറ്‌മൂ കറൂത്തന്ന് പറയും കറമൂസയെ. അങ്ങനെയൊക്കെ അത്ഷ്ടാണ് ആഹ്.
അത് ഫ്രൂട്ടല്ലേ. ഏഹ്. ഹലോ.
ഹലോ.
ആഹ് ഇപ്പ കേക്കണില്ലേ. കേൾക്ക്ണ്ടോ.
ആഹ് കേക്കുന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട്.
ആഹ് ആഹ് കർമൂസ ഫ്രൂട്ടല്ലേ പഴ പഴവർഗത്തിൽപെട്ടതല്ലേ കർമൂസ്.
അല്ല. അങ്ങനെയല്ല അയ് അതിന് പച്ച ആവുമ്പോ അത് വെജിറ്റബിൾ ആയി വരില്ലേ.
ആഹ് അങ്ങനെ.
പച്ച നമ്മള് കറി വെക്കാറ് വ കറി വെക്കാ. പിന്നെ എന്ത എന്തായ്ലും. ആ പിന്നെ അത്ഷ്ടാണ് പിന്നെ നമുക്ക് ഈ ഇലവർഗങ്ങളാണ് കൂടുതല്ഷ്ടം.
ആഹ്. ഇലവർഗ്ഗങ്ങള് മുരിങ്ങൊക്കെണ്ടൊ അവിടെ മുരിങ്ങമാരോ അങ്ങനെന്തേലൊക്കെ.
ആഹ് മുരിങ്ങണ്ട് മുരിങ്ങ മുരിങ്ങെ നമ്മള് കൂടുതല് പിന്നെ. ചീര അതൊക്കെ.
ആഹ് ചീര പിന്നെ മ എന്താ. പുളിന്റെ പുളിന്റെലൊക്കെ കറി വെക്കൂലേ.
അത് കേട്ടിട്ടില്ലേലോ.
ഇല്ലാ. എന്താ ആ അങ്ങനെ ഇണ്ട് തോന്നുന്നത് ഇന്റെ അമ്മാന്റെ വീട്ടിലൊക്കെങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്.
ആഹ് ആഹ് നിങ്ങൾക്കേതോ ഇഷ്ട്ടം ഏറ്റവും ഇഷ്ടം.
ഏ എനിക്ക് വെജിറ്റബിൾസില്. എന്താ കൊറെയൊക്കെ എനിക്കിഷ്ടാണ്. ഏ പക്ഷേ ചിലത് കയ്പ്പങ്ങ അങ്ങനത്തൊന്നും എൻക്ക് ഇഷ്ടല്ല തീരെ ഇഷ്ടല്ല. എന്താ.
ഒര് പിയേട് .
ആഹ് പിന്നത് ആഹ് ഉണക്കികാണ്ട് ഇതാക്കൂലേ. പൊരിക്കൂലേ ആഹ് ആ അത് കൊള്ളാം അത് പിന്നേം ടേസ് റ്റ്ണ്ട് പിന്നെയും കഴിച്ചാല് പോകും പക്ഷെ ഇത്. പച്ചക്ക് ഇതാക്കുമ്പൊ. ആ കൂട്ടാനൊക്കെ വെക്കുമ്പൊ ഇവടെ അങ്ങനെ ആരും കഴിക്കൂല ഇമ്മി ഇമ്മാക്കും ഉപ്പാക്കും ഭയങ്കരഷ്ടാണ്.
ആഹ് ആഹ്.
അങ്ങനെ പിന്നെ. വഴുതനങ്ങെ ഒക്കെ കഴിക്കുവോ ഇഷ്ടാ.
അ വഴുതന പൊരിക്കൂലേ.
ആഹ്.
അത് ഭയങ്കര രസാ നമ്മളെ ഈ ബട്ടർലിട്ടാണ്ട്.
ആഹ് ആഹ് ആഹ് അത് രസാലേ.
അത് നല്ല ടേസ്റ്റ നമ്മടെ സ്കൂളൊക്കെ നമ്മള് പോണ ടൈമില് നമ്മടെ ക്ലാസ്സിലൊരു കുട്ടി ഇണ്ടായിരുന്നു അവളെന്നും അങ്ങനെ അത് പൊരിച്ച് കൊണ്ടാരു കൊണ്ട്രാരുന്നു
ആഹ് അപ്പൊ അങ്ങൻത്തെ സ് കൂളൊക്കെ പോവുമ്പോ ഇങ്ങനെ ഓരോ വെറൈറ്റീസ് ഒക്കെ കഴിക്കാലേ ഓരോ വീ ഓരോ വീട്ട്ല് ഇണ്ടാക്ക്ന്ന ടേസ്റ്റും വേറെ വേറെ ആയിരിക്കൊല്ലോ
ആഹ് അപ്പ നമ്മളെല്ലാരും വർത്താനം പറഞ്ഞിരുന്ന് കഴിക്കുമ്പോ അത് ഭയങ്കര രസാണല്ലോ
ആഹ് ഇസ്കൂൾ ഓർമ്മകള് വേറ രസവാ
ആഹ് ഇങ്ങള് എ താണ് വൈകുന്നേരങ്ങളിൽ എന്ത് എന്ത് കടികള ഉപയോ തിന്നാറ്
വൈകുന്നേരം ഞങ്ങള് ഇവടെ ചെല്പ്പം പീടേന്ന് വാങ്ങും ഇവടെ അട് തന്നെ ഒരു പീടണ്ട് അവടെങ്ങനെ സമൂ സ അതേപോലെ പയം പൊരി അതേപോലെ അങ്ങനെ പൊരികൾ ണ്ടാവ് ലേ അതൊ ട്ന്ന് കിട്ടും അപ്പോ ആഹ് ഒന്ന ങ്കി അവ്ട്ന്ന് വാങ്ങും അല്ലെങ്കില് അതിന്റെ മേലൊരു കടണ്ട് ഇതേപോലെ ഏഹ് ഓരോ കടികളായിട്ട്
ആഹ് ആഹ്
ഈവനിങ് സ്നാക്സ് ന്നൊക്കെ പറഞ്ഞോണ്ട് തൊടങ്ങൂല്ലേ അതിപ്പട് ത്ത് തൊടങ്ങേതാണ് അപ്പൊ ഇവട്ത്തെ ഇല്ലാത്തത് നമുക്ക് പറ്റില്ലെങ്കി അവ്ട്ന്നും വാങ്ങാ ചെല്പ്പ അവ്ട്ന്ന് വാങ്ങും അല്ലെങ്കി ഞങ്ങൾ ഇവടെ എന്തേലും വൈന്നാരൊക്കെ ഇണ്ടാക്കും അല്ലെങ്കി ഒന്നുണ്ടാക്കൂല
നമ്മള് ഇവടെ വീട്ടില് ഇണ്ടാക്കാറാണ് പതിവ്
ആഹ് അവടെ എട്ത്ത് കടകളൊക്ക ണ്ടോ
എട്ത്ത് നമുക്ക് ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒന്നുല്ല ഇവടെ പലച്ചരക്ക് കടക്കെ ഇള്ളത് പിന്നെ സ്നാക്സ് അങ്ങട് അങ്ങാടി പോണം അവടെ നമ്മള് നടന്ന് കൊറച്ച് പോണം അപ്പ പിന്നെ നമ്മളത് റിസ്ക്കെല്ലേ വിചാരിച്ച് വീട്ട്ലിണ്ടാക്ക്യാ ഹെൽത്തി കഴിക്കാലോ ഹെൽത്തി ആയി കഴി
ശെരാ ആഹ് ഏ എന്ത് ഏത് കടിയാ ഇഷ് ട്ടം സ്നാക്സിൽ
നമ്മള് കൂട്തലും ഇണ്ടാക്കാറ് ഇ ഇലയടം ഇലയട പർണ സംഭവറിയോ
ആഹ് അറിയ ആഹ് ആഹ്
ശർക്കരിം തേങ്ങിം വെച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ട്ടാ അതെനിക്ക് ഭയങ്കര ഇഷ് ട്ട ഞാൻ മൂന്നോ നാലോ ഒക്കെ കഴിക്കും ഒറ്റ ഇരുപ്പിലന്നെ ആ സംഭവം
ആഹ്
അതാണ് കൂട്തലും ആഹ് അതാണ് കൂട്തലും ഇവട ഇണ്ടാക്ക
ആഹ് ഇന്ക്ക് പിന്നെ എന്താത് ഗോതമ്പല്ലേരിക്കോ അതിന്റെ പൊറത്ത്
അല്ല ഞങ്ങള് പത്തിരില്ലേ നമ്മള് മൈദ വെച്ച് മൈദല്ല അരിപ്പൊടില്ലേ
ആഹ് അരിപ്പൊടി അരിപ്പൊടിയോടും ണ്ടാക്കുല്ലേ
ആഹ് അതാ ഞങ്ങൾ ഇണ്ടാക്കാറ് നമ്മള് പത്തിരി ആഹ് പെര്ത്ത്ണ പോലെ പെരത്തീട്ട് ആ സംഭവം അതിന്റെ ഉള്ള് വെച്ച്ട്ട് ആവീൽ വേവിക്ക ആവീൽ വേവിക്കുമ്പ ആവുമ്പ അത് ഹെൽത്തി ആണല്ലോ
ആഹ് പിന്നെ ചക്കരി ഇതും തേങ്ങേ ക്കല്ലേ അതൊക്കെ ഹെൽത്തിയാണ്
അതെ
ആഹ് ഇവടെ ന്റെ അനിയത്തി അനിയനൊക്കെ നല്ലോം കഴിക്കും അത് ഇന്ക്ക് പിന്നെ ചക്കര അത്രക്ക് എന്താ പറാ പറ്റൂല അപ്പൊ ഞാന് രണ്ട് മൂന്നെണക്കെ കഴിക്കും മധുരായതോണ്ട് പിന്നെ ഏ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം എരുആണ്
ആ സ്പൈസി ആളാലേ
ആഹ് കഴിക്കാനൊക്കെ എന്താ പറയാ
ഇതിലേത് കടിയാറ്റോഷ്ടോ സമൂസ അങ്ങനെ
ഏ അങ്ങനെ ചോയിക്കാണെങ്കില് ഉള്ളി വട ഭയങ്കര ഇഷ്ടാണ് ഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മ്മ എടക് ണ്ടാക്കലൊക്കെണ്ട് ഉള്ളി വടാ പിന്നേ പ്പ
കുക്കയ്യലുണ്ടോ
ഞാന് അങ്ങനെ കുക്ക് ചെയില എന്നാലും ഈ ഇവിടെ ഞങ്ങക്ക് ഇനിക്ക് പൂതിയാകുമ്പോ ഞൻ ഓരോ കൂ ട്ടാനൊക്കെ ഉണ്ടാക്കും ചിലപ്പോ മുട്ട കൂട്ടാനാക്കി ഉണ്ടാക്കും അതേപോലെ ഉരുളങ്കിയങ് പൊരി ക്കു അങ്ങനെ ഇൻക്കി ചോറ് കറി അതൊന്നും വെക്കണ ഇഷ്ടല്ല അങ്ങനെ ഓരോ വെറൈറ്റി സാധങ്ങള് വെക്കണം അതാണ് എനിക്കിഷ്ടം
ആഹ് ഓക്കെ
ഇങ്ങൾക്കോ
ഇൻക്കും ഞാനങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല ഞാൻ നമ്മള് സ്ഥിരം ഉണ്ടാക്കണ ചായ പിന്നെ ന്യൂഡിൽസ് അങ്ങനെ സംഭവങ്ങൾ മാ
ആഹാ അത് ഞാന്ണ്ടാക്കലണ്ട് ന്യൂഡിൽസ് പിന്നെ മാ
ഉണ്ടാക്കി നോക്കിട്ടില്ല ഇല്ല നമ്മളാ സംഭവം അങ്ങനെ മേടിക്കാറില്ല അപ്പൊ പിന്നെ അത്ണ്ടാക്കി ഉണ്ടാക്കും ചെയ്തിട്ടില്ല
ഏ ഞാനെന്താ അറിച്ചല് മക്രോ മക്രോണില്ലേ
ആഹ് ആഹ്
അത് വാങ്ങിയിട്ട് വേവിക്കും ന്നിട്ട് എന്താ ന്യൂഡിൽസ് ണ്ടാവുലേ ന്യൂഡിൽസ് ഇപ്പൊ ഒരു ഇരുപേന്റെ രണ്ട് പാക്ക് വാങ്ങിയാൽ അത്യാവശ്യം ഇണ്ടാവല്ലോ
ആഹ് ആഹ്
ന്നിട്ട് അതിന്റെ മസാല ഇട്ടിട്ട് ഈ മക്രോൺി വേവിച്ചത് ഇതീക്കിടും അപ്പൊ ഇതും മാഗി ആ ഒരു നൂഡിൽസിന്റെ ടേസ്റ്റ് ആയില്ലേ അപ്പൊ അത്യാവശ്യം കോണ്ടിസ്റ്റു ആയി കഴിക്കാനുംആയി ഞാൻങ്ങനെ
ഉം ഉം ഓ
അപ്പൊ ഇവിടെ എല്ലാർക്കും ഏ ആ ഇവിടെ എല്ലാർക്കും ഇഷ്ടമാണ് അതേപോലെ വിശപ് മാറും ഇപ്പം ന്യൂഡിൽസ് രണ്ട് പേർക്കായ ഒരു നാലാൾ കറിക്കൊന്നും അത്ര കഴിക്കാ ഒണ്ടാവില്ലല്ലോ കൊറച്ചെല്ലെ ഒണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെ ആകുമ്പോ എന്താ നല്ല ഇതാണ് ഉപകാരാണ്
ആഹ് ആഹ്
അല്ലെങ്കി മക്രോണി ഒറ്റക്കുണ്ടാക്കലുണ്ട് ഞാന് ഇങ്ങനെ ഉള്ളിയും തക്കാളിയക്കെ ഇട്ടിട്ട് കുറച്ച് സ്പയ്‌സി ആയിക്കാണ്ട് ആ സോയാ സോസ് ഇതും അതേപോലെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും
ആഹ് ആഹ്
അങ്ങനെ എന്നാ ശരി ഞാൻ വെക്കാട്ടോ
ഓക്കെ ഓക്കേ